ഹലോ ആഹ് കേൾക്കാവുണ്ടോ എന്തൊക്കെണ്ട് വിശേഷം സുഖല്ലേ? കെടന്നോ
ട്ടില്ല കെടക്കാൻ പോവാരുന്നു
ഉം ഫുഡൊക്കെ കഴിച്ചോ
ഫുഡോക്കെ കഴിച്ചു
നേരത്തെ ഫുഡ് കയ്ക്കോ
നേരത്തെ ഇന്ന് നേരത്തെ കഴിച്ചു
നേരത്തെ കഴിക്കാറ്ണ്ടോ
ആഹ് നേരത്തെ കഴിക്കാറുണ്ട് ആഹ് കുട്ടികളൊക്കെ ഉറങ്ങി.
ഉ എന്താ ഫുഡ് രാത്രി ചോറ്ന്നെയാണോ കഴിക്കാറ്
ആഹ് ചോറാ
ആ നേരത്തെ കഴിക്കുന്ന ആണ് അല്ലെ ഏറ്റവും ബെറ്റർ ആരോഗ്യത്തിന്
ആ ആരോഗ്യത്തിന് നല്ലത് നേരത്തെ കഴിക്കണ തന്നെ
ആണല്ലേ ഞങ്ങളൊക്കെ നേരം വൈകീട്ട് കഴിക്കണ ആ കൂട്ടത്തില് പെട്ടതാണ്. ഒന്നാമത് മദ്രസ ഉണ്ട് എട്ടര വരെ മദ്രസ്ണ്ട് മദ്രാസ വിട്ട് വന്ന് ഇട്ട്
എട്ടര വരെ?
ആ എട്ടര വരെ രാത്രി
അപ്പൊ എത്ര മണിക്ക് തൊടങ്ങീട്ട്?
ആറു മണിക്ക് തൊടങ്ങീട്ട്.
ആറ് മണിക്ക് തുടങ്ങി എട്ടര വരെണ്ടല്ലേ ആഹ്
ഉം അപ്പൊ ഓര് മദ്രസ കുട്ടികളും നിന്നിട്ട് നമ്മള് ഭക്ഷണം കഴിക്കൊള്ളു അപ്പ അത്തേക്ക് പിന്നെ ആ അപ്പ അടുക്കള വൃത്തിയാക്കലും എല്ലാം കൂടെ കഴിഞ്ഞ ആകുമ്പത്തേക്ക് ഫുഡഴച്ച് അടുക്കളയിന്ന് പോരാൻ തന്നെ ഒരു പത്ത് പത്തര ആവാറുണ്ട് പിന്നെ
അപ്പൊ മദ്രസേല് കൂ ആ മഴൊക്കെ ണ്ട് കൊറവാ എന്നാലും
ഉം ഈ വർഷം മഴ നന്നായി കൊറവാണ്ല്ലേ
ഉം
കാര്യമായിട്ട് മഴ പെയ്തിട്ടൊന്നുംല്ലല്ലോ
കാര്യമായിട്ട് പെയ്തിട്ടൊന്നുംല്ല ആ തൊടക്കത്തില് പോ രണ്ട് രണ്ട് മൂന്ന് ദിവസം പ്പോ മഴ പെയ്തുന്നല്ലാ
ഉം മഴ പെയ്തു അതൊരു നല്ല സ്കൂള് തുറക്കണ ആ സമയ ത്ത് നല്ല മഴ രണ്ട് മൂന്നീസം ഒരാഴ്ചോഴും പെയ്തുന്നല്ലാതെ പിന്നെ കാര്യമായിട്ട് മഴയില്ല്യല്ലോ.
ഉം.
ഒന്നാമതീ മരങ്ങളും വെട്ടലും പിന്നെ മലകളൊക്കെ ഇടിച്ചലും കാര് മണ്ണ് മാന്തല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കാം. ആരും ഇങ്ങനെ വല്ല്യ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കണൊന്നുമില്ല്യല്ലോ പ്രകൃതിനെ ആകപ്പാടെ ദ്രോഹിക്കല്ലേ.
ഉം
നമുക്ക് പ്രകൃതിയും തിരിച്ച് അതേ അത് തരായിരിക്കും കാരണം മഴക്കാലത്ത് മഴ ഇല്ല വെള്ളത്തിന് വെള്ളം ഇണ്ടാവൂല എന്തൊക്കെയാ വരാൻ പോകുന്നേന്ന് ഉള്ള ഒരു ഐഡിയ ഇല്ല
ഉം
പിന്നെ എന്തൊക്കെയാ നിങ്ങള് ഹോബീസ് ഒക്കെ എന്താ
എന്ത് ഹോബി അങ്ങനെ കുറേ ചോയ്സൊന്നും ഇല്ല
വീട്ടില് വെറുതെ ഇരിക്കല് തന്നെ ആയിരിക്കും ഇല്ലേ
വീട്ടില് വെറുതെ ഇരിക്കാണ് ഇപ്പൊ ഞാന് സ്കൂള് ട്രിപ്പ്‌ ഒക്കെ പോവണ്ട് കുട്ടികളെ സ്കൂള് വണ്ടി ഉണ്ടാവില്ലേ അയില് ഉം
ആഹ് സ്കൂൾ ബസ്സിലോ
ആഹ്
രാവിലെ പോയിട്ട് പിന്നെ വൈകുന്നേരം വീണ്ടും പോവാറാണോ അതോ രാവിലെ പോയിട്ട് സ്കൂളിൽ തന്നെ നിൽക്കലാണോ നല്ലോണ്ണം ലാഗിങ് വരുന്നുണ്ടല്ലേ ഏഹ് പോയിട്ട് തിരിച്ച് വരൂല്ലേ
ആഹ്
സ്കൂള് അടുത്താണോ
ആഹ് സ്കൂള് അടുത്താ
ഉം ഉം ഉം മക്കള സ്കൂളാണോ
ആഹ് ക്ലാസ് ഫുള്ളാ ഒരാള് മൂത്താള് വേറെ സ്കൂളിലാ ഉം
അപ്പൊ പണികളൊക്കെ രാവിലെ ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് പോവല ഉച്ചക്കുള്ളതൊക്കെ റെഡി ആക്കി വെച്ച് പോവാവാവൂലേ വിറകടുപ്പിലൊക്കെ ചോറൊക്കെ ഉണ്ടാക്കാറാ
ആഹ് വിറകിടപ്പിൽതന്നെ ചോറുണ്ടാക്കാ
വിറകൊക്കെ വാങ്ങാറാണോ വിറകൊക്കെ ഉണ്ടോ
ഏയ് വിറക് വാങ്ങാറൊന്നുമില്ല വിറകിന് ഇവിടെ അടുത്തെക്കെ പോവും
അടുത്ത് തന്നുണ്ടോ
ഉം
ഉം ഉം ഉം
അവിടെ വിറക് വാങ്ങാറാ
അല്ലല്ല വാങ്ങാറില്ല ഇവിടൊണ്ട് ഇവിടെയും നിങ്ങള് പറഞ്ഞമാതിരി തൊടുവൽ തന്നെ നമ്മള് ആ തൊടുവിലുള്ള മരങ്ങള് മുറിച്ചിട്ടും പിന്നെ തെങ്ങുണ്ട് അപ്പം ചെകിരി ഓല മട്ടല് മടല് എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഉണ്ടാവും അങ്ങനെയൊക്കെ നല്ല അഡ്ജസ്റ്റ് ചെയ്യും വാങ്ങിട്ടൊന്ന് അങ്ങനെ കൂടുതലായിട്ടൊന്നും വാങ്ങിയില്ല വല്ലപ്പോഴുമൊക്കെ ഒന്ന് വാങ്ങും അതന്നെ ഉണ്ടാവും പിന്നെ കൊറേ ഇപ്പം കൊറേ കാലായിട്ട് ഇപ്പൊ ഒരു അഞ്ചാറ് വർഷം മുമ്പ് വാങ്ങിയിരുന്നു അതിപ്പോ ഫുള്ള് കഴിഞ്ഞു ഈ വർഷം കാര്യമായി ട്ട് വിറക് ഉണ്ടാക്കാൻ പറ്റീട്ടില്ല അയിന് ഇതിന്റെ തൊട്ട് മുന്നേ നോമ്പ് വന്നല്ലോ നോമ്പ് വന്നോ നോമ്പോ ഇനി പെരുന്നാളും കഴിഞ്ഞപ്പോത്തേക്ക് മഴയും ഒക്കെ സ്കൂളും വെക്കേഷനും അങ്ങനെയൊക്കെ പാടായിട്ട് അങ്ങനെട് വെറ നമ്മക്ക് കാര്യമായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല അപ്പോ വിറകൊക്കെ ഇങ്ങനെ തീർന്നോണ്ട്നിക്കാണ് ഈ എന്താണ് കൊ ഇപ്പൊ പണ്ടത്തെ പോലെ ഈ അണ്ണാച്ചിലൊന്നും അങ്ങനെ വിറക് കൊത്ത കൊത്താണ്ടയിച്ച് വരുന്നില്ലല്ലോ മറ്റേ ഓര് വരുമ്പോ ഓ ത്ത് ഇങ്ങനെ രണ്ട ദിവസത്തെ പണിയാ അല്ലെങ്ക ഒരു ദസത്തെ പണിയ അങ്ങനെ കോലോട് ചെയ്യിപ്പിക്കല്ലോ ഇനി ഇപ്പൊ അങ്ങനത്തെ ആൾക്കാര് വരാത്ത കാരണം അതൊക്കെ ബാലൻ ശരി പിന്നെ മിഷിയൻകാരുണ്ട് ഒരുക്ക ഒരു ദിവസത്തെ പണി ഉണ്ടെങ്കിൽ അവ പെെന്ന് വരാം അല്ലാതെ ഒരു ഉ ഒരു മണിക്കൂറോ രണ്ട മണിക്കൂറോ അങ്ങനത്തേനുംക്കൽക്ക് വരാൻ മടിയാണ്
ഈ
ഇഞപ്പൊ കൊത്തിച്ചാ നമ്മടെ കുറച്ച് വിറകുണ്ട് അപ്പ രണ്ട് മൂന്ന് വീ കൂട്ടാാര് കൂടിയിട്ട് അങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ വന്നിട്ടില്ല കുറച്ച കുറച്ച് പണിയായിട്ടായിരിക്കാം അനെ ഒരു മണിക്കൂറിന് ഇല്ലെങ്കിൽക്ക ഒരു മിനി ചാർജ് ഉണ്ട് അത് കൊടുക്കുക എന്നാലും വന്ന് കിട്ടിയാലും നല്ലതാണ് അങ്ങനണം ചെറുതായിട്ട ആി തരും നമ്മള ഇഷ്ടത്തിനുള്ള പീസ് പീസ് ആക്കിത്തരും നമ്മൾ അടുപ്പിന്റെ ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുത്താലേ അതിനനുസരിച്ച് ചെയ്തോളൂ
ചെയ്തോളൂല്ലേ
ഉം രാവിലൊക്കൊക്കെ ചായയും കടിയൊക്കെ ഇ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയോ എന്താ ഏതാന്നൊക്കെന്ന് ഇപ്പ തന്നെ തീരുമാനിച്ച വെക്കണല്ലോ നമ്മള്
അങ്ങന തന്നെ രാവിലെ എന്തോ തോന്നുന്നുണ്ടെങ്കി അത് വയ്ക്കു അത്രേ ഉള്ളു
ആണല്ലേ എന്തൊക്കെയ കടികളൊക്കെ ഉണ്ടാക്കി വരാവില്ലേ
രാവിലെ ദോശ ഇഡ്ലി അങ്ങനെ വെള്ളയപ്പ അങ്ങനെ പലും ഇണ്ട്
ഉണ്ടാക്കൂല്ലേ അവല് നേരത്തൊയിുന്നേക്കോ
എർക്കും നീക്കും
നാലരക്കില്ലേ
ഉം ഹസ്ബൻറിും ചോറ്ണേ തനിക്ക് പോ്പേ
വരൂലേ
ഉം
വച്ചിട്ടാ പോവാ ഫുഡൊക്ക കൊുപ പോവോ
ആഹ ഉച്ച ഉച്ചക്കുള്ള ചോറ് കൊണ്ടോവും
ആ ആ് അ പിെ നേരത്തെ എരുന്നേറ്റ് എല്ലാം ചെയ്യണംല്ലേ അല്ലെ
ഉ ഉ ഉം
വ്യായാമംൊക്കെ ചെയ്യുന്ന ആളാണോ നടത്തം അങ്ങനെ എന്തെങ്കിലും വ്യായാമംൊക്കെ
ഏയ് അും അയനും സമയമല്ലേ രാവിലെ
ആഹ അല്ല രാവിലെ സമയം കിട്ടാറുണ്ടാവല അ രാവിലെ തന്നെ ചെയ്യണം ാക്സസ് നമുക്ക് ഫ്രീ ടൈമിൽ എപ്പോഴും ചെയ്യാം അമ്മ ഉച്ചക്കോ അങ്ങനെയൊക്കെ നടത്തം പുറ അത്തുള്ള എക്സസൈസ് ആണല്ലോ നമുക്ക് രാവിലെ വെയിലിന് പേടിച്ചിട്ടല്ലേ
ഇപ്പോൊ രാവിലെ ഇപ്പ ഈ സ്കൂള് ട്രിപ്പി പോകുമ്പോൾ അങ്ങടെ സ്കൂൾക്ക് നടക്കണ്ടല്ലോ രാവലും ആ അവങ്ങ നടന്നിട്ട് പോവാ
ഉം ഉം അങ്ങനെണെങ്കിലും കൊറച്ചൊക്കെ നടക്കണം അതുകൊണ്ടേ ഞങ്ങളൊന്നും തീരെ നടക്ക ആണില്ല യാതൊരു വിധ വ്യായാമങ്ങളും ചെയ്യണില്ല ചെയ്യാനല്ല ആഗ്രഹ കേട്ടോ നമ്മുക്ക് അത് ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കണക്ക കൂട്ടും നാളെ ചെയ്യാം നാളെ ചെയ്യാംന്നും പറഞ്ഞിട്ടെ അെ വെറുതെ വെയിറ്റും ക്കാണ് വേദനകളും ബോഡിൽ ഇങ്ങനെ ഓരോ കൊഴുപ്പങ്ങളും അടഞ്ഞു കൂടും അല്ലേ അപ്പൊ ഇങ്ങനെ പറയാം ഇന്ന് ആ് അത് ചെയ്യണം ഇത് ചെയ്യണം വെള്ളിച്ചാട്ടൊക്കെ ചാടണം ഡാൻസി സ്റ്റെപ്പുകളൾൊക്കെ ഒക്കെ ചെയ്ത് നോക്കണം ഏ ഒരു ദിവസം എത്രോ പ്രാവശ്യം ഉ വീടിനെ തന്നെ ചുറ്റി നടന്നാൽ മതിയല്ലോ പുറത്തൊന്നും പോവാാതെ അങ്ങനൊക്കെ വലിയ പ്ലാൻ എനൊക്കെ ചെയ്യും പക്ഷെ ഒന്നും നടക്കാറില്ല മടിച്ചിയാണ് ഇന്ന് ചെയ്യാൻ എന്നൊക്കെ വിചാ ശ നാളെന്ന് പറ്റല്ലോ നാളെ അങ്ങനെ ഓരോ കാരണം കണ്ടെത്തി കണ്ടെത്തി കണ്ടെത്തി ദിവസങ്ങള് നീണ്ട
അങ്ങനെ ദിവസങ്ങളും നീണ്ടു പോവല്ലാണ്ട് ഇത് ക അണല്ലല്ലേ
കാര്യം നടക്കുന്നില്ല അ നമ്മള് മടിയാണ് ഒരു ദിവസം ചെയ്താ പിന്നങ്ങനൊരു ശീലമാവും പിന്നെ വ്യായാമമൊക്കെ നമ്മള് ഫസ്റ്റ് ദിവസം ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യും കാ കാലൊക്കെ നല്ല വേദനല്ലേ അങ്ങനെണ്ടാവുല്ലോ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്താലേ പ്പൊ അത് സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല. ആവൂല മരിച്ചയിട്ട് അല്ലാതെ പ്രത്യേകിച്ചിപ്പ വീ ട്ടില് അലക്കലോ അരക്കലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ
ഇപ്പൊക്കെ ഇതല്ലേ എല്ലാത്തിനും ഉപകരണങ്ങളുണ്ടല്ലോ
ഉം ഉം അതൊക്കെ അങ്ങനെ എന്നാലും ഞാൻ ചില സമയത്ത് മഴ ഒന്നും ഇല്ലന്നുണ്ടെങ്കില് അലക്കലൊക്കെ കല്ലുമല് തന്നെയാണ് ഇത് ഇ ഒരു കാരണം വിചാരിച്ചിട്ടാണ് വെറുതെ ഒര് അനക്കവും നമ്മൾ അനങ്ങണില്ലല്ലോ അപ്പൊ പക്ഷെ എളുപ്പം അതാട്ടോ നമ്മള് കല്ലുമേ തിരുമ്പിയാല് പെട്ടെന്ന് പരിപാടി കഴിയും ഒരുമ്പാനും പിശെല്ലേ ട്ടാലും ഒക്കെ പാടങ്ങനെ ആറ്റി കുറുക്കി ഉണ്ടാക്കി വരുമ്പോ തന്നെ സമയം ഒരുപാട് സ് സോക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം വേണല്ലോ പൊതിർത്തി വെക്കാനെ
ആ ഉം....
അപ്പൊ അങ്ങനെ സമയം പിന്നെ നമ്മള് സെമി ഒക്കെ ആണെങ്കില് നമ്മള് അങ്ങോട്ട് മാറ്റിങ്ങി ട്ട് മാറ്റി ഭയങ്കര റിസ്കാ ആ സമയം കൊണ്ട് നമുക്ക് കല്ലിലിട്ടു തിരുമ്പാണെങ്കിൽ സാധനം നല്ലണം ചളി പോവുകേം ചെയ്യും
ഉം
സാം പട്ടന്നെ പരിപാടി തീർക്കും ശേഷ ഞാൻ കല്ലുമ്മേ തിരുമ്പിയാലും ചിലപ്പം മെഷീനിലിട്ടു ഉണക്കിയിട്ട് അലുമേൽ ഒന്നിടും വെയിലത്തോ നട്ടാലേ ആ വേഗം ഉണങ്ങിക്കിട്ടുവല്ലോ ഈ മഴക്കാലൊക്കെ ആവുമ്പോ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അരക്കലൊന്നുമില്ല അമ്മിയൊന്നും അമ്മിയുണ്ട് അമ്മി അമ്മിത്തറയൊക്കെയിട്ട് നല്ല ഉഷാറാക്കിയേക്ക് ഒണ്ടാക്കിയിട്ടുണ്ട് അന്ന് യൂസ് ചെയ്യില്ല ഏതോ കാലം അരച്ചതാണ് അരക്കലൊന്നുമില്ല നിങ്ങളൊക്കെ അമ്മീയിലരക്കുവോ
പറിഞ്ഞിയോ
കമ്മി യൂസ് ചെയ്യുന്നോലാ
ഇല്ല ഇല്ല
ഇല്ല്യല്ലേ അമ്മിയൊക്കെ ഉണ്ടോ വീട്ടിലെ അമ്മിയോ ഒരിലോ ഒക്കെണ്ടോ ഉം ഉന്തല്ലേ അമ്മിയൊക്കെ ഉ ഒരലാണോ ഒരു വിധം സ്ഥലത്തൊക്കെ എടുത്ത് പോയതില് അമ്മി കുറച്ചൊക്കെ വീട്ടിലും കാണണുണ്ട് ഓരലുണ്ടോ
ഒരലില്ല ആ സംഭവവില്ല ഉ അമ്മയൊക്കെ മിക്കവാറും വീട്ടില് ആ ആ
പിന്നെ ഒലക്കൊക്കെ ഇങ്ങനെ ചെതില് പിടിച്ച് പോയിട്ടുണ്ട് ഇപ്പം കൊറേ കുറച്ച് മുമ്പ് വരെ ഒലക്ക ഉണ്ടായി രുന്നു പിന്നെ അതിങ്ങനെ നമ്മള് ഉപ കാന്നന്നിന്ന് ചെതില് പിടിച്ച് വിറകിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചിരുന്നു അല്ല വിറക് ചെതില് പിടിച്ച സമയത്ത് കൂട്ടത്തില് അതും ചെതില് പിടിച്ച് പിന്നെ ഇപ്പോ ഒരൽ ഒലക്കെ ഒന്നും ആ വാങ്ങാനൊന്നും പോയിട്ടില്ല ഉപയോഗിക്കാത്ത സധനം വെറുതെ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ അതുമില്ല ഒരലുണ്ട് ചളി പിടിച്ച് കിട നമ്മള് ഉപയോഗിക്കണൊന്നുമില്ലല്ലോ അങ്ങനെ കാര്യങ്ങളൊ പണ്ടത്തെച്ചേ ആ ടേസ്റ്റ് ഒന്നും ഇപ്പം ഫുഡിന് കിട്ടൂല
ആഹ
ഇതൊക്കെ ആയിട്ട ഇൻസ്റ്റാന്റെ ആയിട്ടു പെട്ടെന്ന് കിട്ടുന്ന സംഭവങ്ങളാണല്ലോ എന്നായിക്കോട്ടോ കേട്ടോ
ആഹ ശരി ഉ ഉ ഉ ഉ ആഹ